ഹലോ കേൾക്കണല്ലേ കേൾക്കൺല്ലേ ഹലോ ആ ആ കേൾക്കണ്ട് കേൾക്കണ്ട് കേൾക്കണ്ട് ആ ആ ആ ആ അതന്നെ ഇല്ല ഇതിന് മുൻപൊക്കെ വിളിച്ച ഒന്നും കിട്ടണ്ടായിരുന്നില്ല ഇപ്പളല്ല നേരത്തെ പകല് പിന്നെന്താണ്
എന്താ അങ്ങനെ പോണം മോയോ പിത്തനകള് കാട്ടിങ്ങണ്ട് ഇങ്ങട് ക്കാണ് അ
അത കാണലല്ലേ നമ്മളൊരു സന്തോഷം
ഹസ്ബൻഡിനാണ് ഇപ്പോ ഞങ്ങളുടെ നാട്ടിലന്ന് പോകുന്ന പ്രയാൾക്ക് ഭയങ്കര ഇപ്പൊ ഭയങ്കര വിഷമാ ഏ സ്വന്തമായിട്ടുള്ള പരിപാടിയാണ് ആ അപ്പൊ പിന്നെ ആൾക്കിപ്പോ കാണാതിരിക്കാൻ പറ്റുന്നില്ലാറെ ഉ ഇങ്ങനെ ആഹ് ഇങ്ങനെ പോ തിഞ്ഞു നടക്കണ പ്രായല്ലേ ഇപ്പൊ ഒന്ന് പുറത്ത് പോകുമ്പോക്കിനും അ കരഞ്ഞ് പിന്നാലെ ഓടും എവ്ട്ക്ക് പോവാണെങ്കിലും വേണം അങ്ങനങ്ങട്ട്തായ്ട്ട്
ഉവ്വ ഉവ്വ്
ഇപ്പൊ ജൂലൈല് വര്ണണ്ടാവും
മാരോൾ ആദ്യം വർക്ക് ഉണ്ടായി അവിടെ മോൾക്ക് അപ്പൊ ആള് സിവിലെഞ്ചിനി യറാണ് ആദ്യട്ടാ കൊറോണക്ക് മുമ്പ് പിന്നെ കൊറോണയ്പ്പോ തൊടങ്ങി അത് കഴിഞ്ഞ പിന്നെ അവിടെ എന്തുട്ടാ മൊബ് എന്തിട്ട് ഇത് വേണം എന്തുട്ടാ യാ സ്വന്തം കമ്പനി വിസ വേണം ഫാമിലി വിസ പ പ്പ ത് കാരണം ആഹ് പിന്നെ അവള് പോയില്ല പിന്നെ അപ്പ അവന്റെ ഓ പ്പവര് കഴിഞ്ഞു കൊടന്നു മോളുടെ സ്കൂളും കാര്യങ്ങളും മദ്രസല്ലാണ്ടല്ല ആഹ് ആഹ് പക്ഷ് ഏ എന്നാലും അവനുഷ്ട്ടൂല്ല പറഞ്ഞടക്കാൻ
ആഹ് അവിടെ നിന്ന് കഴിഞ്ഞാന്താറിയോ നമ്മള് അവ്ടെ നിന്നിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ നിക്കണപോലത്തന്നെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകും നമുക്ക് വേറ ഒന്നും സേവിങ്സിനൊന്നുണ്ടാവൂല ആഹ്
പിടിച്ച് ജീവിക്കുന്നവനാണ്
ആഹ് അതോണ്ട് കൊയ്
അങ്ങനെ ആർഭാടല്ലാതൊരു ആളാണ് ആള് അതാണ്‌ ഏറ്റംവല്യ കാര്യം ക ച്ച്രേ ആർഭാടൊന്നുല്ല പിന്നെന്ന് വെച്ചാ അവളോ അങ തന്നെയാ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പിന്നാ വിട്ടൊക്കെയുണ്ട് അൽഹംദുലില്ലാ വീടൊക്കെ ണ്ട് വിടൊക്കെ അവൻ തന്നെ പണി വീടൊക്കെണ്ട്. വീടും പിന്നെ ഇത്തിരി സ്ഥലൊക്കെ വേറക്കവൻ ഇട്ത്ത്ട്ട്ണ്ട്. അപ്പം അങ്ങനെക്കെ അൽഹംദുലില്ലാ. ഹാ അത് തന്നെ അതൊക്കെ സമാധാനമുണ്ട്. അൽഹംദുലില്ലാഹ്. അങ്ങനെ അങ്ങനെ ഉപ്പ ഉമ്മയുണ്ട് ട്ടാ
ആഹ്
നാട്ടില്ണ്ട്. ഒമ് ഒര് മോനൊള്ളൂ ന്നെ രണ്ടാ പെൺകുട്ടികളാണെ
ആഹ്
അപ്പം അവർക്കും വേണ്ടതൊക്കെ അവൻ നല്ലതായിട്ട് ചെയ്യും മരുമകനേ.. നല്ല താണ് ഉ ഉം പിന്നാ അപ്പം അങ്ങന അൽഹംദുലില്ലാ അങ്ങന പോണ്. പ്പതിനെ പറഞ്ഞായ്ക്കണില്ല വര നാട്ടില്ക്ക് ഓ വരോന്ന് വെച്ച് വരും പോവുന്നല്ലാണ്ട്. ഇപ്പളും റിട്ടേൺ ടിക്കറ്റ് ഇട് ത്തേക്ക്ൺന്ന് പർ പിന്നെ മോള സ് കുളിനിപ്പം ര് എട്ട് ആയില്ലേ. ഇനി ഇപ്പം പത്ത് വരെങ്കിലു അവിടെ കഴിയണം ന്നാണെ.
ആഹ് ഇനിപ്പം ഇഞ് പെട്ടെന്നിങ്ങട് നാട്ടിക്ക് കുട്ടിക്ക് ആ കെ ര് കൺഫ്യൂഷനാക്കാര. ഈ സിലബസ്സും കാര്യങ്ങളൊക്കൊന്ന് പെട്ടെന്ന് മാറി കഴിയുമ്പഴ്. ഉം പിന്നവിടെക്കെ പഠിച്ച കുട്ടികൾക്ക് പിന്നെന്താറിയോ ഇവടെ വന്നഴിഞ്ഞാ പിന്നെ ഈ പിന്നെ ഇത്ര വലിയ റിസ്‌കുണ്ടാവുല്ല.
അതന്നെ നമ്മൾടെ മക്കൾക്ക് വിദ്യാഭ്യാസാണ് ഇപ്പ വേണ്ടത് മോളെ വിദ്യാഭ്യാസം കൊടുക്കണം
മോന് വന്നങ്ങനെ വിളിക്കണ്ണ്ട് പിന്നെന്താ
ക്കാരക്കെയുണ്ട്
എനിക്ക് എനിക്ക് രണ്ട് അനിയൻമാരാണ് ഉള്ളത് പിന്നെ ഉമ്മയും ഉപ്പയും ആ ഞാനും പിന്നെ ആ മു ത്തും ഞാനാണ് അനിയൻമാര് രണ്ടാളും ബാഗ്ലൂര് വർക്കെയ്യാണ്
അതെ എനിക്ക് എനിക്ക് ഞാനങ്ങനെ ഞാൻ മൂത്തമോളാണ് എനിക്ക് രണ്ടാങ്ങളമാരാണ് എൻ്റെ വിട്ടില് പക്ഷെ അതെ നമുക്കൊരു ജ്യേഷ്ഠതി അനി
സത്യാണ് ഒറ്റക്ക ആവുമ്പോ ഭയങ്കര ഫീലിംഗ ആണ് സത്യ എന്ന് വെച്ച കഴിഞ്ഞാല് ഇപ്പൊ കസിൻസ് ഒക്കെ മൂത്താപ്പാർക്കെ മക്കളണ്ട് ഓരോക്കെ എങ്ങനെ അറിയോ അതല്ല ഓരൊക്കെ ന്തേലും വെ കൃഷ്ണകാവോ മൂന്നു പെൺ മക്കൾ ആണ് മൂത്തപ്പാക്ക് അവരെ ഒരുമിച്ചിട്ട് ഇങ്ങനെ വരും എല്ലാവരും
അത് തന്നല്ല മോളെ അതെ ഇപ്പളല്ല ഇപ്പഴല്ല നമുക്ക് ഒരു ഇത് ഇത്തം വരും ന്ന് വച്ചാ നമുക്ക് ഒര് കാര്യങ്ങളെ വരുമ്പോ നമുക്ക് അത് തുറന്ന് മനസ്സ് തുറന്ന് താൻ അതല്ലെങ്കി നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോ അത് മനസ്സറിഞ്ഞ് താങ്ങാനൊ നമുക്ക് നമ്മുടെ കൂടെപിറപ്പുകള് തന്നെ വേണം ഏഷ് ത്തി അനിയത്തി തന്ന വേണം മനസ്സിലാവണ്ട അതാണ് അത്
എനിക്ക് ഇപ്പ തന്നെ ഫീലിംഗ് ആണ് ഓരോക്കെ ഇങ്ങനെ വരും ഓരോക്കെ ഇങ്ങനെ നടക്കുണേ കാണുമ്പോ നമ്മള് ഒറ്റപ്പെട്ട പോലെ
ലെസ്സറി എനികാത്തൊരു വേണം നമ്മ മനസ്സും തുറക്ക് നിക്കണെങ്കില് ആ അതങ്ങനെയാണ് അവർടെ മക്കൾ പിന്നിപ്പം നമ്മടെ മക് മക്കളും ചേട്ടത്തി അനിയത്തിയായുള്ള മക്കളും കൂടെ ഭയങ്കര അടുപ്പായിരിക്കും സ്വന്തം സ്വന്തം കൂടെപ്പിറപ്പ് ള്ള പോലെ അതാന്ന് അത് മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടായിട്ട് കാര്യല്ല അതങ്ങനെയാണ് മോളെ അല്ലാണ്ട് അത് സ്വന്ത വേണം നമുക്ക് വേണം അതില്ലാത്തേ എനിക്കറിയാം വേദന
ആ എന്റാങ്ങള കല്യാണം കഴിച്ചേക്കണു ഓള് ഭയങ്കര കൂട്ടാണ് ഇപ്പ ഏതാലും
ആ ആ ആവുവോ ആവുവോ ആ ഒക്കെ ശെരിയാണ് പക്ഷെ കൂട്ടാണ് അതൊക്കെ ശരി പക്ഷിയുണ്ടല്ല കുറേ കഴിയുമ്പള് നമുക്ക് അതിനൊരു പരിധി ഉണ്ട് ആ അത് വരില്ല അതൊരിക്കലും വരില്ല നമ്മള് അതിപ്പിഴല്ല ഇപ്പ നമ്മങ്ങനെ കൊറേക്കെ കഴിയുമ്പണ്ടല്ലോ നമ്മ ഇത്രം നാത്തൂന്മാരാണ് നമ്മ് എത്രേയാലും ആ അങ്ങനെ വരും അങ്ങനെ വരും അതങ്ങനെ വരും ഇപ്പഴൊന്നും ഇണ്ടാവൂല കൊറേ വർഷങ്ങൾക്കോയി കഴിയുമ്പോ ആ ആ
അവൾക്കപ്പൊ അതുകൊണ്ട് ആ ഒറ്റപ്പെടല് ഇങ്ങട്ട്
ആ അപ്പ ചെലപ്പൊ കൊഴപ്പൂണ്ടാവൂല കേട്ടാ
പൊന്നിയുടെ വീട്ടുകാർ അവൾക്ക് ഇപ്പ എങ്ങനെയാ അറിയോ അവൾക്കിപ്പോ എങ്ങനെശ് കഴിഞ്ഞാല് ആ വീട്ടിൽ പോലും നിക്കൂല എന്റെടുത്ത് വന്നിട്ട് എവിടെ നിക്കുക പോവും നേ ആ മ്മാന്റെടുത്ത് അവിടെ വീട്ടിൽ പിന്നെ ഉമ്മി ഇപ്പം ഒറ്റക്കല്ലേ അവടെ വീട്ടിലും ഉമ്മി ഇപേ ഉപ്പ ഒറ്റക്കാണ് അപ്പൊ വൈകിട്ട് വരും ആ വന്ന് കഴിഞ്ഞാ പിന്നെ മക്കള കാര്യം ഒന്നും പിന്നെ എനിക്ക് നോക്കേണ്ട ആവശ്യല്ല അല്ല ഉം
അതില്ല അങ്ങനെ കിട്യാതെ കുഴപ്പല്ല നല്ലതണ്
ആ അവൾക്കൊര നിയത്തിണ്ടാരുന്നു ഓളോ അനിയത്തി കൂടെ ഓ പിന്നെ കുളിക്കാനാ പുഴ ആ സമയത്ത് പെട്ടന്ന് പുയല് ഒഴുക്കിപ്പെട്ടു പറഞ്ഞാ ആ കുട്ടി
ഓ ഓ
രണ്ട് മക്കള്ണ്ട് പിന്നെ വാപ്പിമ്മൊക്കെ കൊറേ കാലം ടെൻഷനലേനു പറഞ്ഞു ഒക്ക് രൺ രണ്ടാളും എരട്ട കുട്യാളെ പോലെരുന്നേന്ന് ഒരു വയസ്സിന്റെയൊ ഡിഫറൻസ് കൊള്ളുണ്ടായ്
ഉവ്വ ഉവ്വ ഉവ്വ ഉവ്വ ഉവ്വ ഉവ്വ ഇന്നട്ട്
പിന്നെ കുട്ടിയൊണ്ടായിട്ടില്ല. ന്നെ എങ്ങനെയവൻ ണ്ടാവുമ്പക്കിനും അങ്ങനെ അബോഷണായി പോവുവാണ് പറഞ്ഞു. മ്മാക്ക് ഓരോ ശരീരത്തിനും ഓരോ പോലെല്ലേ?
ച്ചിട്ടുള്ളൂ
ഉം എന്താ ചെയ്യാ ഉം ആ ഇപ്പോ പ്രെഗ്നന്റാ ആള് ഇപ്പോ ബാംഗ്ലൂരാണ്. ങ്ങടെത്തീട്ടില്ല അപ്പക്കിന് അവിടെള്ള സന്തോഷ് ന്താന്ന് വെച്ചിട്ടാ ഓള വാപ്പാക്കും ഉമ്മാക് എരുമോളെ
ആ അവർക്ക് ഇനി മക്കളൊക്കെണ്ടാവുമ്പോ ആ സന്തോഷം.
അങ്ങനെ പിന്നെ പറയും ഇനിയിപ്പോ നാ
ആ സന്തോഷത്തിലാവട്ടെ മോളെ. അൽഹംദുൽഹില്ലാ. സന്തോഷായിട്ടൊക്കെ മുന്നോട്ട് പോട്ടെ എല്ലാ കുടുംബങ്ങളും.
നിങ്ങ്ട ബാംഗ്ലൂര്ന്ന് ങ്ങട് അപ്പോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അല്ലെങ്കി ട്രെയിന് ട്രെയിന് പിന്നെ അത്രീം
എത്ര മാസായി? അതേ സ്റ്റാർട്ടിങ് ആകുമ്പ വേണ്ട. മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീമാ ഇതില് ഫ്ലൈറ്റിലും കേറ്യാമതി.
അത് അവിടന്നിങ്ങട്ട് അരമണിക്കൂറൊള്ളോ കൊഴപ്പില്ല ഡോക്ടറന്നെ പോരാൻ പറഞ്ഞിക്കണത്. ആ സ്കാനിങ് ഇപ്പ മിനിഞ്ഞാന്ന് കഴിഞ്ഞു. കൊഴപ്പില്ലാഞ്ഞിട്ടാണ്. ഫസ്റ്റ് സ്റ്റാട്ടിങ്ങിൽ ഇതേപോലെ ആ സ്റ്റാ ആ സ്റ്റാട്ടിങ്ങില് ഓര് നോക്കിയപ്പോ പറഞ്ഞു പോ ണ്ടാ പറഞ്ഞിക്കായിരുന്നു. ഇങ്ങവേ ഈ ഒരു കൊറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവാന്ന്റഞ്ഞിട്ട് ഡോക് ക്ടറന്നെവടെ നിർത്തിയതായിരുന്ന് പ്പന്നലെ സ്കാനിംഗ് കഴിഞ്ഞപ്പോ ഓര് പറ നിങ്ങടെ നാട്ട്ക്ക് പൊയ്ക്കോ ഞി കൊഴപ്പല്ലാന്ന്. ത്പ്പോ അവടെ ഓള് ഓനും ഒറ്റക്കാണ് ന്ന് ട്ട് ഒരു ഫുഡ് പിന്നെ രണ്ടും കണക്കാണ്. അധികം കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറില്ലല്ലോ. തട്ടിമുട്ടി അങ്ങനെ വെച്ചുണ്ടാക്കി പോവ അന്നേരം. ഓള്ക്ക് ഛർദി സ്റ്റാർട്ട് ചെയ്തിട്ടേ എന്നിട്ട് കുഴഞ്ഞീക്കൂണു കുട്ടി. അപ്പ ഞി ഇങ്ങട് പോന്നുള്ളറഞ്ഞ ഉം.
എനിക്ക് പ്രസവിക്കണ വരെ ശർദ്യാരുന്നു മൂ
ആഹ്. പിന്നെ അങ്ങനെ അടുക്കളെല് നിന്നൊന്നും അധികം ശീലല്ലാത്ത മക്കളും ആണ് അ
അതന്നെ അല്ല ഇപ്പൾത്തെ മക്കള് അങ്ങനെ ആണല്ലോ.
പണ്ടേരുന്നില്ലേ ഇപ്പൊ ഞങ്ങളൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടെ രുമ്പോ വീ സത്യം പറഞ്ഞു കഴിഞ്ഞാല് മരുമോളായിട്ടല്ല വേലക്കാരിയിട്ട കൊണ്ടന്നത് ആ ഒരവസ് ഥായിരുന്ന് ഞങ്ങക്കൊന്നും ഞങ്ങക്കൊന്ന് ഇതുവരെ ഞാൻ പറയാ ഒരു ഗ്ലാസ് വെള്ളം പോലും ദേ തെളപ്പിച്ചു തന്ന സ് ഒരു തില്ല അനുഭവില്ല.
അതെ അതെ എൻ്റെ മോളങ്ങനെ തന്നെ എൻ്റെ മോള് ഞാനൊക്കെ അങ്ങനെ തന്നെയാ.
ഉം അപ്പൊ ആഹ് ഞാൻ ഉമ്മാനോട് പറയും ഞാൻന്റെ ഉമ്മാനോട് പറയും ഇമ്മാ ഒരിക്കലും ഒരാളെ ഉപദ്രവിച്ചിട്ട് നമു ക്ക് ഒരു സ്നേഹം നേടാൻ പറ്റില്ല ഓര് സ്നേഹം കൊണ്ട് മാത്രേ പറ്റൊള്ളൂ
തീർച്ചായിട്ടും ഏതെങ്കിലും വഴിക്കത് വീടും വീട്ടിയിരിക്കും അത് റബ് അങ്ങനെരുന്നു ഒരു പെൺ കു ട്ടിനിം നമ്മ കൊണ്ടന്ന് വെഷമിപ്പി ചിട്ടിണ്ടെങ്കി തില്ല അത് അവർക്ക് വീട് ഇരിക്കും അത് വീടും അതങ്ങനെയാണ്
ഞാൻ പറ ഓര് ഓര് ഇവടെ ഓൾക്ക് ബാംഗ്ലൂരോ ഇനി ഇൻ്റെട് ത്തോ എവടെ നിക്ക്ണെച്ചാ നിക്കോട്ടെ എട്ക്കണ പണി എടുത്തോട്ടെ നിങ്ങള് അത് അത് ഇട്ക്കണന്നും പറയരു
ആഹ് സ്വന്തം മക്കള് മക്കള് ഇട്ത്തീല്ലെങ്കില് നമ്മ ആ അമ്മ അങ്ങനെ താ ട്ട് പറല്ല
ആഹ് ആഹ് അതാ ഞാൻ പറഞ്ഞേ അങ്ങട്ട് ഒന്നും പറയാൻ നിക്കരുത് ഒന്നും ചെയ്യണ്ട ഓള് ഓളെഷ് ഇഷ്ടം പോലെ ലൈഫ് ല് ഇതായിക്കോട്ടെ പർണ് ഓൾക്ക് അതെരെ ഓൾക്ക് വേണ്ടംമ്പോലെ അവ്ടെ ഞങ്ങക്കൊക്കെ എങ്ങനാ ചോയിച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഇബടെ ഹസ്ബൻഡ് ഹസ്ബൻന്റിന്റെ വീട്ടിലെയിക്കാരം ഒരു മാസം ഹസ്ബൻഡന്റെ വീ വീട്ടിൽ നിന്ന് കഴിഞ്ഞാല് ഇന്റെ വീട്ടിൽ പോയിട്ട് എട്ട് ദിവസം അത്ര നിക്കാൻ പറ്റൊള്ളെ പത്ത് ദിവസാവുമ്പോഴ്ക്കിനും നമുക്ക് ഇവടെ എത്തണം ഞാ മൊ
ഏഴ് ഒരാഴ്ച്ചാന്നും പറഞ്ഞ് വന്നാ അഞ്ചു ദിവസം തെകച്ച് നിർത്തൂല. അയുടെ പണി ഇട്ക്കാ പണി ഇട്ക്കാൻ ആൾ വേണ്ടേ അതിനണ് അല്ല
ഉം അഅല്ലെയ് ഏയ് ഇപ്പൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടല്ലോ ഇപ്പത്തെ കാലഘട്ടത്തി പിന്നെ കുട്ടാളൊക്കെ കൊർച്ച് ഏജ് ആയിട്ടല്ലേ കല്യ